ഹലോ
ആഹ് പറി
ഹ്മ്മ് ചായൊക്കെ കുടിച്ചോ
ആഹ് ചായൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്ക്ന്ന്
ഏഹ് വെ ഇപ്രാശ്യത്തെ വെ ക്കെഷനൊക്കെ ഒടുക്കെ പോയോ യാത്രക്കെ പോയോ
ആഹ്‌ വെക്കേഷന് യാത്രന്ന് പറഞ്ഞ ഇപ്പ അസുഖങ്ങളല്ലെ അങ്ങ് അത് കൊണ്ട് അങ്ങനങ്ങ് പോകാനൊന്നും പറ്റിയില്ല. പിന്നെ ആഹ് എന്റൊരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നെ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണവാ ഫ്രണ്ടിന്റെ വീട്ടിലെ കല്യാണവായിരുന്നു അപ്പം അതിനു പോയിട്ടുണ്ടായിരുന്ന്. ആഹ് അപ്പം അവടെ പോയപ്പഴ്ത്തേക്കും നമ്മടെ ഈ തമിഴ് ത്തുള്ളവരുടെ കല്യാണ ആയിരുന്ന് ആഹ് ആഹ് തമിഴ്നാട്ടിലെ ചെറുക്കനായിരുന്നു കെട്ടി കിട്ടുന്നതെ അപ്പം നമ്മുടെ പോലൊന്നും അല്ല അവിടുത്തെ കല്യാണം ആഹ്‌ ഒത്തിരി വ്യത്യാസോണ്ട് എന്നച്ചാ ഇവിടെ ആണെങ്കില് ഇപ്പൊ സദ്യ എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലൊ തെ വെജിറ്റേറിയൻ സദ്യയല്ലേ ആഹ് മീന് ആഹ് പക്ഷെ അവരുടെ കല്യാണത്തിന് ഇപ്പ സദ്യയാണെന്ന് പറഞ്ഞപ്പ ഞാൻ പെട്ടെന്ന് ഓർത്ത് നമ്മള് അങ്ങനാണല്ലോ ചിന്തിക്ക സദ്യന്ന് പറഞ്ഞൽ മീനും ഇറച്ചിയൊന്നും ഇല്ലാത്തൊരു സദ്യ അങ്ങനെ പക്ഷെ അവ പ്പം ബീഫും ചിക്കനും ആഹ്‌ മട്ടനും അങ്ങനെ എല്ലാം കൂട്ടി
കൂട്ടിയിട്ടുള്ള സദ്യത് അതിപ്പോ നമ്മള എങ്ങനെ നമ്മ പ്പൊരു ഇലയിൽ എല്ലാ സ വിഭവങ്ങളും ഇങ്ങനെ ഇട്ണത് ആ കൂട്ടത്തിൽ ഈ ബീഫും ചിക്കനും അങ്ങനെ അതൊക്കെ ഇടേ
ആഹ്‌ അതെ
അതെയോ ഏഹ്‌
ആഹ്‌ അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ നമ്മൾ ഇരി ക്ക് പ പെട്ടെന്ന് നമ്മൾ അതിശയിച്ചു പോഉല്ലോ ഞാൻ ആദ്യയിട്ട അങ്ങനെ കാണുന്നെ സദ്യന്ന് പറയുമ്പോ അങ്ങനെ ചി ക്കനും മീനും എല്ലാം സൈഡിൽ വെച്ചൊരു സദ്യയ നമ്മളിങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എനിക്കത് ഭയങ്കര ആശ്ചര്യ ആയി പോയി അയ്യോ ഇങ്ങനൊക്കെ ഉണ്ടോന്ന് സദ്യ
ആഹ്ഹ
ആഹ് അപ്പം ഓരോടപ്പ ചുറ്റം കഞ്ഞിട്ട് അവരിങ്ങനെ പിന്നെ ഒരു കാര്യംണ്ട് നല്ല സൽക്കരി ക്ക്യനൊക്കെ നല്ല ഇഷ്ട്ടൊള്ള ആൾക്കാരായിരുന്നു ഏട്ടോ വേളമ്പുന്നവരാണങ്കും നമ്മുടെ ഇങ്ങനെ ഭയങ്കര കഴിക്ക്യ അങ്ങനെ ആഹ് ഒരു രീതിയിലേ ഭയങ്കര സ്നേഹോള്ളവരായിരുന്നു
ആഹ്‌ അതെ ഇപ്പ ഇപ്പത്തെപ്പ നമ്മളെ നമ്മളെ ഇവിടുത്തെ ഇപ്പൊ കല്യാണൊക്കെ വേറെ ഇതായിണല്ലേ നമ്മള് വഫ ന്ന് പറഞ്ഞരു ഇത് പരിഷ്കാരം കൊണ്ടന്ന് നമ്മള് വേണ്ട്യോല് തിന്ന സീറ്റ് ണ്ടാവൂല്ല നിന്ന് കഴി
അതെ അതെ അതെ അത് ഭയങ്കര എനിക്ക് ആഹ് കല്യാണത്തിന് പോയപ്പോ അങ്ങനെ ഒന്ന് തോന്നിയായിരുന്നു കാരണം അവരൊക്കെ ഭയങ്കര കാര്യവായിട്ട് നമ്മളെ സൽക്കരിച്ച് സാധാരണ നമ്മള് വിചാരിക്കുന്ന ഒരു സിനിമയിലൊക്കെ കാണുന്നൊരു ഇതുണ്ടല്ലോ
ആഹ്‌ ആഹ്‌ അതെ ആഹ്‌
അവര് ഭയങ്കര സ്നേഹത്തില് ഇര്ത്തി വിളമ്പി ഇപ്പ എല്ലാരും ചുമ്മാ മറ്റേ കാറ്ററി ബോയ്സിനെ നിർത്തി ചുമ്മാ നമു ആരാന്നുപോലും അറിയത്തില്ല
അതെ അങ്ങനെ ആക്കി ചെ ചേലേ സ്ഥലത്ത് നമ്മുക്ക് വേണ്ടിയത് തരും അല്ലാഞാ നമ്മള് വേണെ വേണങ്കിലും നമ്മള് മടിച്ച് അമ്മള് പോവൂല ആദ്യത്തെ ആ ഫസ്റ്റ് രു ഒന്നന്നെ എങ്ങനോ വാങ്യു വരും ഇങ്ങട്ട് അത് ഇരുന്ന് തിന്നാനും കഴിയൂല നിന്ന് അങ്ങനെ അങ്ങനെ പിന്നെ മ്മക്ക് വേണങ്കിലും നമ്മള് വാങ്ങാൻ മടിക്കുന്ന ഒരു കാലഘട്ടായിന് ഇപ്പൊ ഉം
അങ്ങനെ അപ്പം ഇങ്ങനെ അവര് ഭയങ്കര ഇത് പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം ആഹ് കല്യാണത്തിന് പോയപ്പഴേ ന്നമ്മള് ഭയങ്കര ആഭരണങ്ങളാവ ഇടുന്നത് എന്നുവെച്ചാ കല്യാണ പെണ്ണല്ല കല്യാണത്തിന് വെ രുന്ന ആളുകള് നല്ല ഒരുങ്ങി ഭയങ്കരായിട്ട് അവര് മുലപ്പൂവൊക്കെ വെച്ച് പട്ടുസാരിയൊക്കെടു
ആഹ്‌ അവര് പിന്നെ മുല്ലപ്പൂ ആഹ്‌ ഒരു എന്താ ചെമ്പകോ അന എ ആഹ് പൂ അവർക്ക് നിർബ നിർബന്ധാണല്ലോ പൊറത്ത് ത്തറങ്ങുമ്പോല്ലേ
അതെ അവർന്ന് തേ വേറൊരു പൂവുണ്ട് മറ്റേ എന്തുവാ ആഹ്‌ അത് തന്ന ആ അതിനെന്ത പറയാൻ തെച്ചിയാ ചെമ്പകൂണ്ട ചെമ്പകം ഉണ്ട് വേറൊരു സൈസ ഒരു പൂ അവര് ഒത്തിരി പൂ തലയിൽ വെക്കും നമ്മുക്ക് ഇവിടെ മുല്ലപ്പൂ അല്ലാതെ വല്ലാം തലയി വെക്കുവോ ആരേലും ഇല്ല ഞാൻ കണ്ടിട്ട് ഇല്ല
ഹ് ഞാൻ അവിടല്ല ഉം
അവിടെ ഈ കല്യാണപ്പെണ്ണിന്റെ മുടിയേലൊക്കെ തുളസി വരെ വെക്കും മീൻസ് തുളസി മുടി പിന്നി അതില് മറ്റ് പൂക്കളെല്ലാം കൂടെ വെച്ചാണ് അവരറുക്കുന്നെ പെണ്ണിന്റെ തലേ തന്നെ കാണൂ ഒരു രണ്ട് കെട്ട് പൂ നമ്മുടെ ഇവിടെന്നൊക്കെ ചെയ്‌ഞ്ഞ എനിക്കറിയത്തില്ല സാധാരണ ഇപ്പൊ ഇപ്പൊന്നും കാണുന്നേല്ല മുല്ലപ്പൂ വെച്ച് കല്യാണപ്പെണ്ണ് വരുന്നത്
അതെ ഇപ്പയില്ല്യ ഇപ്പ അതൊക്കെ പോയില്ലേ ഉം
അങ്ങത്തെ ഒരിതുയില്ല
ഉം മുല്ലപ്പൂവ് അതൊന്നുല്ല ഇപ്പൊ എല്ലം ട്രെൻഡിനൊത്ത് എന്താണോ വേറൊരാൾ എന്ത് ചെയ്യണോ ആ രീതിക്കനുസരിച്ച് ള്ള ആണ് എല്ലത്തിനും മാറ്റാണല്ലോ പ്പൊ നമ്മളൊരു പെണ്ണ് കാണലാവട്ടെ
അതെ എല്ലാത്തിനും മാറ്റി ഇപ്പ പിന്നെ മലയാളികൾക്കൊരു പ്രത്യേകത വന്നിട്ടുണ്ട് കല്യാണം ഒരു നാലഞ്ച് കല്യാണമായിട്ട് ഒരു കല്യാണം പിരിച്ച് പിരിച്ച് നടത്തുന്നെ ആഹ് അതായത് വൈകിട്ടൊരു ഇതാ എന്തോ ചന്ത അയ്യോ ച ചന്തൻ ചാർത്തല്ല വേറൊരു സാധനം ഒരു മഞ്ഞ ഇത് വെ
മഞ് മഞ്ഞ ആ മഞ്ഞ കല്യാണം അതുപോലെ അറബിനൈറ്റ് കല്യാണം പിന്നെ ആ അങ്ങനെ പലേ പലേത് വെച്ചാല് കറുപ്പ് ഒരു ദിവസം കറുപ്പാണ് ഒരു ദിവസം മഞ്ഞ ഒരു ദിവസം
ആഹ റോസ്
ആ ഒരു ദിവസം പ ആഹ് അത് വെച്ചാല് പ്രശ്നല്ല്യ ഓ കല്യാണം ഈ പാവപ്പെട്ടോലാണ് കുടുങ്ങ
ആഹ് അതെ ഞാൻ പറയാൻ വരുവായിരുന്നു ശരിയാ ശരിയാ കറക്റ്റാ ആ ഈ കല്യാണം ഈ ഇപ്പോഴത്തെ പിള്ളേർ പി കല്യാണം കഴിക്കാൻ പ്രായമായവർക്ക് ഇതുപോലെ ട്ടീവീലും ഒക്കെ കണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ ആ വീട്ടാര് കുടുങ്ങും
അതെ അവറ് ഈ ഇൻസ്റ്റേല് യബി എന്താണ് പറ അത് ഒരു ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോങ്കിലും ഇപ്പടുക്കെണം നിർ
ആഹ് അതെ അതെ
അവർക്ക് ഈ ഇൻസ്റ്റേല് പോസ്റ്റ് ചെയ്യാന് ഇങ്ങട്ട് പിന്നെ ഇത് ആരാണോ എന്തൊക്കെ വെറൈറ്റി കൊണ്ടുവരുന്നോ അതിനെക്കാട്ടിലും ഒന്നും കൂടി മേലെ ആ ക്കാനാണ് അവർ ശ്രമിക്ക
ഇപ്പൊ പണ്ടത്തെ കാലത്ത്ന്ന് വച്ചാൽ കല്യാണം കഴിച്ച എങ്ങനെങ്കിലും ജീവിക്കണം എന്നൊരു ഇതായി എങ്ങനെങ്കിലും അങ്ങനെ ജീവിച്ചു പോണന്ന് ഇപ്പൊ എങ്ങനെ ആൾക്കാരെ കാണിക്കണം എങ്ങനെയാ ചിന്തിക്കുന്നത് അതായത് അവര് കണ്ടാ എന്തേലും പറയോ ആ ഒരുരി മറ്റുള്ളവർക്ക് വേണ്ടിട്ട് മറ്റുള്ളവരെ കാണി ക്കാൻ വേണ്ടയിട്ടുള്ള ജീവി കൂടുതലൽ അതാണ് ഈ ഇൻസ്റ്റയിലും യൂട്യൂബക്കെ ഇത്രെ ആൾക്കാരകൊണ്ട് ന്നറേന്നേ ഉം അങ്ങനൊരു കാര്യണ്ട് ഉം അതുപോലെന്നെ നമ്മള്
അതില് പാവപ്പെട്ട രക്ഷിതാക്കള് കുടുങ്ങും കാരണം വെച്ചാല് മക്കളോട് ഇപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യല്ല ന്നാ അവര് ആ നമ്മളിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യല്ല മക്കള് പറയുന്നത് അനുസരിക്കണൊരു കാലഘട്ടാണല്ലോ ഇപ്പൊ
അതെ
ഉല്ല
അങ്ങനെയ ഉണ്ട് ആ മക്കള് ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരാ ഈ ഒരു പറഞ്ഞാ നമ്മള് പറയുന്ന ഒന്നുമല്ല അവര് കേൾക്കുന്ന അവർക്ക് കൂട്ടുകാരി ഇങ്ങനെ കല്യാണം കഴിച്ചു ഇപ്പം പിന്നെ ണാ വരുന്നത് ഒരു ചടങ്ങല്ലേ എല്ലാം
ഓ എന്താപ്പ ഇത് പണ്ട് എന്താ പറയാ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾള്ള വീട്ടില ഇനി ഭയങ്കര പ്രശ്നം ഇപ്പൊ അതല്ല ആൺകുട്ടികൾ ഉള്ളവരാണ് ഇപ്പൊ പറയുന്നത് ചെലവ്
അവർക്കാണ് ഇപ്പ നല്ല ചിലവ് എന്താ ഇപ്പൾ ഒരു എൻഗേജ്മെൻറിന് എന്തൊക്കെ കാട്ടിക്കൂട്ടലാണ ഇപ്പോൾ കാ
അതെ അതെ സത്യത്തിൽ ഇത്രയും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും പൈസ മുടക്കി ഇങ്ങനെ ഒരു കല്യാണം നടത്തേണ്ട ആവശ്യം ഇല്ല ഒരു കല്യാ ആ
ഉം
ഒരു കല്യാണം നടത്തി കഴിഞ്ഞാല് വീട്ടുകാർക്ക് പത്തും ഇരുപതും വർഷം അടയ്ക്കാനുള്ള ലോണ ആണ് എടു
അതെ ഉം അതൊരു പെൺകുട്ടിയക്കെ ഒന്ന് മനസ് മനസ്സിലാക്കാൻ ഇപ്പഴത്തേന് കുട്ടികക്ക് അതിനൊ ഒരു ക്യാഷിന്റെ വില മനസ്സിലാവണില്ലല്ലോ
അതെ അതെ ഇപ്പൊ കൂടുതലും പെൺകുട്ടി കുട്ടികൾക്ക് പിന്നെ ചിലവരുണ്ട് സ്വന്തം കാശിലൊക്കെ കല്യാണം കഴിക്കുന്ന ജോലിയായിട്ട് അവരോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അവരുടെ കാശാ അപ്പൊ നമുക്ക് ആ അവരുടെ ഇഷ്ടത്തിന് എത്ര ചെിലവാക്കിയാലും കുഴപ്പില്ല എന്റെ ഒരുരിതന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പ കഴിഞ്ഞ ദിവസം ന്റെ ഒരു കൂട്ടാരിയുടെ പെണ് കാണലായിരുന്നു അപ്പം പെണ്ണ് കാണാലിന്റെ വീഡിയോ ഇങ്ങനെട്ടപ്പോ ഞാൻ ഓർത്ത് അപ്പൊ അവരാ ഒരു ഇത്ര അത ഡ ആണെങ്കും ഒും കല്യാണപെണ്ണു നൽിക്കുന്ന പോലത്തെ ഡ്രസ്സുകളൾ ഇട്ടുകാണ് നൽുന്നത് ഡ്രസ് ആണ നല്ല വിലയുടെ പിന്നെ അവര് കൊൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് അത് ഐഫോണോ അങ്ങനത്തെയൊക്കെ ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കുന്ന അത് കണ്ടിട്ടുണ്ടോ വീഡിയോസ് കണ്ടാ അറിയാം ആഹ പെണ്ണ് കാണാൻ ചെല്ലുമ്പോ അങ്ങനെ കൊടുക്കും എന്നിട്ട് ആ കല്യാണം അഥവാ നിന്ന് പോയെങ്കിലോ അവര് തിരിച്ചു കൊടു ക്കോ. അപ്പൊ ഐഫോണൊക്കെ ഇപ്പൊ എന്ത് വിലയാ ഒരു ലക്ഷം രൂപായ്ടെ അടുത്ത എന്തായാലും ഒരു ലക്ഷത്തിന് മേൾളാണെലെ ഒള്ളു നാട്ട്ല്
കല്യാണംന്ന് പറഞ്ഞാല് നമ്മളൊരു ഒർപ്പിക്കാൻ പറ്റാത്ത കല്യാണാണ് അത് കല്ല ചെ അധികം ക്കെ അധികം ഒരു നൂറ് ശതമാനത്തിൽ ഇരുപത്തിഞ്ച് ശതമാനം കല്യാണം കഴിഞ്ഞ് പി റ്റേന്ന് ആവുമ്പോക്കുണു അവര് ഇങ്ങട് പോരാ പോക്ക്ണു അവ ഈ ആർബാടാക്കി കഴിച്ച ക്യാശൊക്കെ വെറുതായില്ലേ
ആഹ് അതെ അതെ
ഉം ഉം
അങ്ങനെ പിന്നെ ഇപ്പഴത്തെ കല്യാണത്തിനൊന്നും ഒരു ആ ഒരു യോജിപ്പില്ലാത്ത കല്യാണങ്ങളാ കൂടുതല് അതായത് അഡ്ജ്സ്റ്റ്മെന്റ് ഭയങ്കര കൊറവാ നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവി ച്ചോ എന്നൊള്ള രീതിയാണ് അപ്പം രണ്ട് പേ രിലൊരാള് പറ്റത്തില്ലാന്ന് പറയുന്നിടത്ത് ആ ബന്ധം തീർന്നു അങ്ങനെ ഒരു ആ ഒരു ഇതിലേക്കാ പോന്ന ഇപ്പം
അതെ അങ്ങനെ ഒരു കാലഘട്ടാണ് ഇപ്പം ഉള്ളത് പണ്ട് ഞമ്മള് അമ്മായി വീട്ട്ല്ള്ളെ മ്മആയാലും പിന്നെ ആരായാലും ഓലെ ഓല് പറയുന്നത് കേട്ട്ള്ളെ ഇതാണ് ഇപ്പൊ അതാണല്ലോ ഇപ്പൊ പെൺകുട്ടികള ഇപ്പോ കി ട്ടാനില്ല്യല്ലോ അവർക്ക് ഒരു ജോലി ലി ആവണം കല്യാണം കഴിക്കണെങ്കിൽ അതൊരു സത് നല്ലത കാര്യാണ്.
അതെ
ഉം പക്ഷേ പിന്നെ അവർക്ക് സ്വന്തം കാൽല് നിക്കണം ഉം ഒരു ആ ഒരു കാലഘട്ടാണല്ലോ ഇപ്പൊ
അതുവല്ല ഇപ്പം പഴേ പോലെ കല്യാണം കഴിക്കണംന്ന് നമുക്കൊരു തോന്നല് വരാറില്ല അതാണ് സത്യം ഇപ്പം ആഹ് പണ്ട് ആഹ് പണ്ട് ആണ്ങ്ങളൊണ്ടേലേ ജീവിക്കാൻ പറ്റത്തൊള്ളൂ പണ്ടത്തെ കാൽകാ ആഹ് ആൾക്കാരങ്ങനൊര് ഇതാര്ന്നു പക്ഷേ ട്ടിരിക്കുന്നത് ആണ്ങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല ആഒര് ക്കും ഒരാണാ വാ ആ വീട് നോക്കണം എന്നുള്ളൊരു ചിന്ത ആഹ് ഒണ്ടാര്ന്നു ഇപ്പൊ അങ്ങനെല്ല ഇപ്പ നാല് പെൺകുട്ടികളാണ് ജനിക്കുന്നത് ആ നാല് പേരും ഉത്തരവാദിത്തോടെ വീട് നോക്കും അന്നൊരു ഇതൊണ്ട് പക്ഷെ പണ്ടെന്ന് വെച്ചാ അങ്ങനെ അല്ല ഈ പെൺകുഞ്ഞുങ്ങളെയൊക്കെ കൊന്ന് കളയു ന്നോരുണ്ടായിരുന്നു ഒരു സമയത്ത് പെണ്ണായി ജനി ചെന്ന് അറിഞ്ഞാ അപ്പം തന്നെ ഈ യു പിയിലൊക്കെ എന്ത് പേരെയാ ക്കൊന്ന് കളഞ്ഞേ എന്ത് കുഞ്ഞുങ്ങളെയാ കാരണം അവർക്ക് വേണ്ട അവക്കാമ്പിള്ളേരെ മതിന്നുള്ള രീ തി പക്ഷെ പെണ്ണിന്റെ വെല അത് മനസ്സിലാക്കി എങ്ങനെ നോക്കുന്നവർക്ക് അത് നല്ലയല്ലേ എത്ര ആയാലും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പാഴംചൊല്ല് ഈ പെണ്ണില്ലാ ത്തോര് പാവികളാന്ന് അതായത് അവര് ആഹ് എല്ലേ എന്താണ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്ന് വാവിട്ട് നമുക്ക്ന്തിലും പറ്റി കരയണമെങ്കിൽ ഒരു പെണ്ണ് വേണം അല്ലേ ആമ്പിള്ളേര് എത്രയെന്ന് വെച്ചാ കരയ്ന്നെ അവന്മാര് കരയോ പക്ഷെ നമ് ക്ക് ആ ഒര് ഇത് ല് ഇപ്പം വീട്ടിലൊര് ആവശ്യം വന്നാലോ എന്തായാലും അമ്മമാർക്കൊന്ന് വയ്യ വന്നാ നോക്കണേ ആമ്പിള്ളേര് നോ ക്കോ പെമ്പിള്ളേര് നോക്കുന്ന പോലെ ഓനുണ്ടാവും പക്ഷെ എന്നാലും
ണ്ട് പ്പൊ ഇപ്പൊ സെ നമ്മളെ സെ ഏഹ് സലീം കുമാർ മരണശേഷപ്പൊരു ഇന്റർവ്യൂ നായിപ്പെന്നലെ കണ്ട് അതില് സലീം കുമാറ് പറയിണ്ട് ഒരു പെണ്ണിന് ഒരാണ് നിർബന്ധാണ് ഒരാണിന് പെണ്ണ് നിർബന്ധാണ് ആഹ് കാരണം പിന്നെ നമ്മക്കെന്ത് വന്നാലും നമ്മക്ക് ഇവര് നമ്മളെ വീട്ടില് വീട്ടുകാരോ പി കൊറേ ആങ്ങള അനിയത്തി ഒക്കെണ്ടായോ അവർക്ക് തെരക്കാവും നമ്മക്ക് നമ്മളെ പെണ്ണിന്റെ പെണ്ണിനാണു ആണിന് പെ പെണ്ണുവെ ഇണ്ടാവൊള്ളു സലീം കുമാറ് ഒര് ഞ മരിച്ചേന്റെ ശേഷാപ്പൊ കണ്ടേ ഇന്നെലൊരു ഇന്റർവ്യൂല്
ആഹ് ശരിയേച്ചി ഞാനങ്ങോട്ട് വിളിക്കാവെ
ആ ഓക്കെ